ഹലോ ആ വെള്ളം ചൂടായിട്ടുണ്ടോ ഉമ്മ
എന്താ വർത്താനം
അല്ല
ആ എന്താ പിന്നെ അന്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ
ഇല്ല ആ ഞാന് തിന്ന്ണ് ആപ്പൊ കൊറച്ചു ചോ ചോറന്ന് ഉമ്മക്ക് ചായയ കൊടു
ഏ്മാക്ക് ചായ ഇപ്പൊ ഉച്ചക്കോ ഉച്ചക്ക് ചായ കൊടുക്ക
പിന്നെ എന്താ
ഇല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല ആ കേക്ക് ഇല്ല ഇല്ല കേക്ക് ല്ലേ ആ എനിക്ക് കേക്കണ്ട്
ഹലോ
ആ കേക്കണ്ടടി എനിക്ക് കേൾക്കില്ലാ ഹലോ ഹലോ കേൾക്ക്ല്ലേ ഹലോ ഹലോ
കേക്കിലേആ
കേക്കണില്യാ
ഇപ്പ കേക്കണ്ട് ഇതേ രെകേട്ടില്ലായി നി
ആ ഇനിക്ക് ഇവിടെ ഇജ്ജ്‌പറഞ്ഞെ ഇവിടെ കേക്ക്ണ്ണ്ണ്ട്
അന്നെ ഏ ഇങ്ങോട്ട എത്തുംകേക്ക ഇങ്ങോട്ട എത്ത കേക്കലേ
ചെലപ്പോ ത്ണ്ടാവും അവി നമ്മള ഇങ്ങനെ മാറണതിനന്നുസരിച്ച് റേഞ്ചിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവൂേ പിന്നെപ്പം ആ പിന്നെ മഴയല്ലേ അപ്പൊ തീരെ റേഞ്ച് ഉണ്ടാവലോ അതാണ്
മ്മ് മ്മ് മ്മ് പിന്നെ ആയാഴ്ചപോര് ഇന്റെ കോയിക്കളൊക്കെ ടെണ്ട്
ആ ഇജി മയത്തെ എന്താ കാട്ടിട്ട് മയത്ത്
വുട്ടില്ല വുട്ടിയില്ല കൂട്ടിലതാ ഒറ്റ ന്നിനിം വുട്ടില്ല അയില്ല വുടും ഇന്നലെക്കൊ വുട്ടിനി മയ ചോരു ബാ വിടും
ആ ആഹ എന്നിട്ട് എന്താ ഗോതമ്പ കൊടുക്കാ
ഉം ആഹ വിടുമ്പല്ലേ വിടുമ്പ ചോറ് കൊറക്കും പിന്നെ കൊറച യിഞ്ഞ്ഗോതമ്പും കൊ കൊതമ്പും കൊടുക്കും
ആഹ ആഹ ആഹ ഇപ്പൊ മുട്ട ടെയുണ്ടോ
ആ അതിപ്പോ ഇ ആ ഇന്നിട്ടാ നാളെ ഡൂല അങ്ങനെക്കെ ല്ലേ
ആഹ അ അങ്ങനെയന്നെ ദിവസം മൂന്നെണ്ണം ക്കെ കിട്ടോളൂ
ഏ ഇവിടെ ഇപ്പ ഇന്റടുത്ത് കൊറ കോയിക്കളക ൾ ഉണ്ടായിന്നിട്ടോ ഒരു ഏ എട്ട് എട്ടൊമ്പത്‌ കോഴിക്കളൊക്കെ ഉണ്ടായിന് ഞാനി ഈ നോമ്പിന
ഏ എവിടെ നോ നോമ്പിനി നോമ്പിന് ഞമ്മള് നോമ്പറന്നാണ്ട് കൂടെടുക്കാൻ മറക്കും
എന്നിട്ട് കൂടടക്കാൻ മറന്നാരു രാത്രിപതിനൊന്നണി പന്ത്രണ്ട് മണി ക്കൊ ആകുമ്പൊകുറുക്കന്മാര് വന്ന് കൊണ്ടോകുംഅങ്ങനെ ആയിക്കാണ്ടിന്റെ കോയിക്കളൊക്കെ കഴിഞ്ഞി
അയിനന്നെ നോമ്പ ആണെന്നേ സാനും സിലുംയൊക്കെ ഉണ്ടാണല്ലേ അപ്പൊ ചെലപ്പോ ഓലെ പ്പും കൂടുംഅപ്പൊ മ്മള്ജാരിച്ചും ഓല് അടച്ചിണ്ടാവുംന്ന് അങ്ങിട്ട് ഞമ്മള് നോമ്പറന്ന് ഞമ്മള് നിസ്കാരം കഴിഞ്ഞ് ഞമ്മള് കൊയങ്ങി ആക്കടുക്കല്ലേ പിന്നെ പതിനൊന്നണി രണ്ടണിയ ഒക്കെ ആവുമ്പോ കാണാൻ കൂട്ടുന്ന ഒ ചേ ക്ണ് അപ്പൊതിനെ നമ്മൾ ഇറങ്ങി ചെന്നുബോതിന് കൊണ്ടൊയിണ്ടാകും
കോഴിക്കളൊക്കെ കഴിഞ്ഞ് ഞ്ഞി ഒരു മൂന്ന് കോഴിക്കളുണ്ട് അയില്ഇപ്പ രണ്ട് കോഴി പൊരുന്തി കടക്ണ്ട് അത് ഒരു പയിനഞ്ചി സം ഒരു മാസം കടുക്കും
അ അത പിത് വച്ചടുത്തുള്ള എന്നാല പോയി ഇന്നെ അിട്ട് ഉണ്ടങ്കി വെച്ച എടുത്തോളന ഇവിടെ
ടുക്കല്ല ഞാ ഉള്ള
അല്ലഞ ഞാൻ പിന്ന കക്കാമ്മേച്ചന്ന ഞാ കക്കാമ്മ കണ്ട കൂ
കൂട്ടിലല്ലാംണീ കടുക്കണ കോഴക്കള് പു റത്ത് മറ്റേ നമ്മള് വ ണ്ടാവൂലേ വെർ ഇട്ട് വെർഗൊക്കെ ഇട്ട കണ്ട് കവറിട്ട് മൂടിട്ടണ് ആ ആ